ഹലോ
കേക്കുന്നുണ്ടോ
ആഹ് കേക്ക്ന്ന്ണ്ട് കേക്ക്ന്നില്ലേ
റെയ്ഞ്ചിന്റെ എന്തെങ്കിലും ചെറിയ വിഷയം ചെലപ്പോ കാണും മഴയൊക്കെ ഉള്ളോണ്ടേ
ആ മഴ പെയ്തോ അവിടെ
പെയ്തിട്ടില്ല മൂടി നിക്കുവ ഇന്നലെ തൊട്ടിങ്ങനെ ഞങ്ങളെ ഒരുമാതിരി ആക്കിക്കൊണ്ടിരി പക്ഷെ ഇന്ന് പെയ്യുവായിരിക്കും തോന്നുന്നു
ആണോ
എന്നാ ഉണ്ട് വിശേഷോക്കെ നിങ്ങടെ പാചകങ്ങളൊക്കെ നിങ്ങള് അടുപ്പേലാണോ ചെയ്യുന്നേ
ഏതാ
നിങ്ങള് പാചകോക്കെ ചെയ്യുന്നെ അടുപ്പേലാണോ
ആഹ് ഗ്യാസിന്റെ അ അടുപ്പില്ലേ അതില്.
വിറകടുപ്പേലല്ലേ
അല്ല വെറകല്ല ഗ്യാസിന്റെതാ വെറ ഗ്യാസ് ഇപ്പോ ഒ ഇപ്പോ അവൈലബ്ൾ ആണ് കൊഴപ്പമില്ല അവിടെയോ അവിടെ അടുപ്പിലാണോ
ഇവിടെ നമ്മള് അടുപ്പിലല്ല ഗ്യാസാ ഗ്യാസ് കിട്ടാനുള്ള പാടു കൊണ്ട് ചോദിച്ചതാ ഇപ്പം എല്ലായിടത്തും ബുദ്ധിമുട്ടല്ലേ
ആഹ് ഇപ്പൊ നല്ല സമയം എടുക്കുന്നുണ്ടല്ലോ ഗ്യാസ് വരാനൊക്കെ. യുദ്ധം കാരണം ഒന്നും ഒന്നും ശെരിയാവുന്നില്ല ലെ
ഉം
പെട്രോൾനും ഡീസൽനും ഒക്കെ വില കൂടിലെ
അതെയതെ എല്ലാം വില കൂടുതലാകുന്നു സാധനങ്ങൾക്ക് വില കൂടുതലാകുന്നു. എല്ലാട്ത്തും
ഉ ഡീസൽന് ഒരു ദിവസം പെട്ടെന്ന് പെട്ടെന്ന് വില കേറുന്നുണ്ട്. പെട്രോളിനെ അപേക്ഷിച്ചിട്ട് ഡീസൽന് പെട്ടെന്ന് വില കേറുന്നത്
ഉം
ഉം എന്ത് ചെയ്യാനല്ലേ യുദ്ധൊക്കെ ആയി കയിഞ്ഞയിഞ്ഞാല് ഭയങ്കര ബുദ്ധിമുട്ടായി പോവേ
ഇതുപോലെ ഒരവസ്ഥ ഒക്കെ മനുഷ്യർക്ക് വരുന്നത് ഭയങ്കര പാടും കഷ്ടപ്പാടുവാ
ഉം ഉം
ഒരു സമയത്ത് പ്രളയം വരുന്നു ഒര് സമയത്ത് കൊറോണ വരുന്നു ഒര് സമയ
ആഹ്
നിപാപനി വരുന്നു ഒരു സമയത്ത് ഇതുപോൽത്തെ സംവിധാനങ്ങള് വരുന്നു.
ശരി യാ ഈ സ്കൂള് തൊറക്കാൻ സമയം അടുപ്പിച്ചിട്ടാണോ പ്രശ്ണങ്ങള് എല്ലാ കൊല്ലായിട്ട് വെരുന്നെ ലെ
അതെ അതെ ഓരോ സാധ ഓരോ സംവിധാനങ്ങളും ഓരോ രീതില് വരുമ്പോ നമക്ക് അതിന്റെതായ മനുഷ്യർക്ക് ബുദ്ധിമുട്ടുകൾ ഒണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇപ്രാവ്ശ്യം ചക്കയെക്കെ കിട്ടിയോ നിങ്ങക്ക്
ആഹ് ഇക്ക് ചക്ക ഇവ് ഇവെടെ വീട്ട്ന്റെ മുമ്പില് ഒര് പ്ലാവ്ണ്ട് അതിന്റെ മോള്ളാെരു മണ്ടയ്ക്കൊരു ചക്ക നിക്ക്ന്ന്ണ്ട് ഉണ്ടെങ്കി നന്നായ് എട്ക്കാൻ കഴിയത്തില്ല അത്രയും പൊക്കത്തിലാ അത് ഇപ്പോ വീഴും വീഴില്ലാന്ന് പർണ് ട്ട് രണ്ട് ദിവസായി നിക്ക്ണു നല്ല പഴ്ത്ത മണൊക്കെ വെരും പക്ഷെ പറിക്കാൻ കഴിയത്തില്ല അങ്ങനെ നിക്കാ
ഓഹ് അത് പറച്ച് താ അത് താഴെ വീണാലത് നിശിച്ച് പോവെല്ലെ ഉള്ളൂ ഇട്ക്കാൻ പറ്റോ
ഇല്ല എത്തത്തില്ല അത്രിം ഉം മണ്ടെക്കാ
താഴെ വീണാലും കിട്ടത്തില്ലല്ലോ
ഉംഉം കിട്ടത്തില്ല ആ അത് ഇഞ്ഞ്പ്പോ വീണ് ട്ടെന്നെ പോവും ഇതാവണം അങ്ങനെ ഇരിക്കാ അവെടെയോ
ഇവെടെ ഞങ്ങടെ ചക്ക പരിവാടി ഒക്കെ ഏകദേശം ഒരുങ്ങി
ഉം
യുനിഫോം ഉക്കൂള് തൊറക്ക്ന്നതാേണ്ട് ഇനിയിപ്പാെ ചക്കക്ക് അകത്തോട്ട് കേറാനും പോവുന്നില്ല ഇന്ന പിന്നെ ഈച്ച അങ്ങട്ട് പോയാ പിന്നെ ഈ പെരക്കകത്ത് മൊത്തം അവരൊക്കെയായിരിക്കും
ആഹ്
പിള്ളേര് എല്ലാം വാരി എറിയും
ഉം ഉം
പിന്നെ ചക്ക പരിവാടിക്ക് നിന്ന് കെഴിഞ്ഞാൽ അത് മാത്രേ നടക്കൂ ഫ്രീയായിട്ട് ഇരിക്ക്ന്ന സമയത്ത് എന്നും പോവ്ണ്ടാ അട്ത്ത് ഇണ്ടാവണമല്ലോ ഒക്കേ സമയത്താണെങ്കി നമക്ക് ചെയ്യാ ഉം
തെരക്കിന്റെ എടേക്കൂടെ അത് നടക്കത്തില്ല അല്ലേ അത് മാത്രവല്ല ഇപ്പം മഴ ഏഹ്
വീട്ടിലാണെങ്കി നമുക്ക് കാെഴപ്പവുല്ല ഇങ്ങനെ ഒക്കെ ഏണ്ഒക്കെ ഏ ഒഴുപ്പിച്ച് പെറ്ക്കി എട്ത്ത് റെഡിയാക്കി എട്ക്കാൻ നോക്കാം പക്ഷെ എടീ ഇവെര് കൂടെ കൂടുമ്പഴ്ത്തേക്കും നമക്ക് പണി നടക്കത്തൂല്ല എടി ചെയ്ത് വെച്ചാേട്ത്ത് വേറാെര് കാര്യം നടക്കാ ആഹ് ഇത് ചെയ്ത് വെച്ചിട്ട് വേറെ എവെടേലും പോവുന്ന പരിവുടി പിടിക്യാകാന്ന് വെച്ചാ അതും നടക്കത്തില്ല
ഉം ഉം
ഉം
ഉം ഏഹ് ചേച്ചി തയ്ക്കൂലെ തുണിയൊക്കെ
ആഹ് തയ്ക്കും തയ്ക്കും നൈറ്റി ഒക്കെ എന്റെസ്വന്തം വി അത്യാശ്യം നൈറ്റിം ചുരിദാറും ഞാൻ പാെറത്ത് കൊട്ക്കാറില്ല
സ്വന്തായിട്ട് തയ്ക്കാറാണോ
ഇക്ക് വീടുണ്ടായിരുന്നു പിന്നെ പിള്ളേരൊക്കെ ഷെെപ്പിയ്യും ഇതിപ്പൊ പിള്ളേർ ഇക്കൊന്നും നമ്മള് കഴിച്ച്കൊട്ക്കണ്ടല്ലോ എല്ലാം ഷോട്ടും ഷോർട്ടേജും ഒക്കെആയിട്ട് പേടി റെഡിമേഡ് ആണല്ലോ മാഗിം കൂഗിം
ആഹ്
അവ
ആഹ് അല്ല എട്ത്ത്ള്ള വീട്ടില് ആൾക്കാര്കാെക്കെ തയ്ച്ചു കൊട്ക്കാറ് ഇണ്ടോ
ആഹ് അങ്ങൻത്തൊര് പരിവാടി ഒക്കെ ഇട്ത്തിട്ടില്ല സ്വന്തമായിട്ട് മാത്രം തൈയ്ക്കും സ്വന്തമായിട്ട് ഇപ്പൊ ഒരു ചുരിദാറ് ഇങ്ങെടുത്താലും മുന്നൂറു രൂപ കൊടുക്കാതെ നമ്മക്ക് തൈക്കാങ്കി പിന്നെ അങ്ങനെ നോക്കും.
ഓഹ് അങ്ങൻ എഹ് ഇനിയിപ്പോ ട്രൈ ചെയ്യാലോ ല്ലേ?
ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചാല് കുഞ്ഞോളും കൂടെ ഒക്കെ പോകുവാണെങ്കിൽ
ആഹ് സ്കൂള് തൊറന്ന് കഴിഞ്ഞാല് ഓക്കെ ആയിക്കോ?
ഉം അതെ
ഉം അപ്പത്തേക്ക് നോക്
അവരെ വെച്ചോണ്ട് നമ്മളൊരു പരിപാടി പിടിച്ചിട്ട് നമ്മള് മറ്റൊരാക്ക് കൊടുക്കണ്ടേ ഇത് എൻ്റെയാണെങ്കി ഇപ്പൊ എനിക്ക് എവിടേലും പോകാൻ സമയത്ത് എനി തൈച്ചില്ലേലും വേറെ ഇട്ടോണ്ട് പോവാം
ആഹ് ആഹ് പൊറത്ത് നിന്നാകുമ്പോ പറഞ്ഞ സമയത്ത് ഇതാക്കണല്ലോ
ആഹ് നമ്മക്ക് പണി വേറെ എപ്പഴാ പനിയണോ ചൊമയാണോ ആഹ് എവിടോട്ടാ പോണ്ടേ ഏതാ കാര്യങ്ങള് പണിയാ ഇന്ന് പണി കൂടുതലാണോ ഒരൂസം ഒരു മഴ വന്നാ തുണീടെ പൊറകെ നടക്കണ്ട വന്ന് കഴിഞ്ഞാ തൈക്കാൻ ഇരുന്നില്ലാ നാളെ കൊടുക്കാന്ന് പറയുന്ന നമ്മക്ക് നട പാടല്ലേ
ആഹ് ശരിയാ അപ്പ പിന്നെ ഏഹ് അത്ര റിസ്ക് എടുക്കണ്ടെ വന്ന്ല്ലേ
ആഹ് അത്ര റിസ്‌ക് എടുത്ത് വെറുതെ നമ്മള് നല്ല അടി വീട്ടി കിട്ടും പിന്നെ ഇനി വെറ്തെ നാട്ട്കാരുടെ കൈയ്യിന്ന് മേടിക്കണ്ടല്ലോ
അത് ശെരി അങ്ങനെ
ഉം അവിടെ തൈയ്യല് വല്ലോണ്ടോ?
ഇവിടെ ഏഹ് അമ്മ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം വെലുതായിട്ടൊന്നും നോക്കാറില്ലാ ആദ്യം ഞാൻ ചെറുതാവ്ന്ന സമയത്ത് അമ്മ ചെയ്യായിരുന്നു പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കൊർ ച്ച് ഏഹ് കാലം അപ്പൊ തുണിയൊക്കെ അടിച്ച് തരാറുണ്ടായിരുന്നു ഇപ്പൊ പിന്നെ റെഡിമെയ്ഡ് ആണല്ലോ അപ്പം അത് നോക്കാറില്ലാ
ഉം എല്ലാരും തന്നെ റെഡിമെയ്ഡിലേക്ക് മാറിയോ? എല്ലാം തന്നെ ഇപ്പം ഓൺലൈൻ ഓൺലൈനീന്ന് എടുക്കുവോ ഉടുപ്പൊക്കെ ഡ്രസ്സൊക്കെ?
ഓൺലൈനിന്നും നോക്കാറുണ്ട്
നല്ലതാ കൊഴപ്പയില്ലാ
ഉം കൊഴപ്പയില്ലാ നല്ല ക്ലോത്തൊക്കെ വെരാറ്ണ്ട് ചെലത് പറ്റ് റ്റിക്കലാണെങ്കിലും കൊറെയൊക്കെ നല്ലതാ
ചെലതിന് മെയിനായിട്ട് വരുന്ന പ്രശ്നന്ന് വെച്ചാ ലൈനിങ് ഇല്ലാ
ആഹ്
അതാണ് നമ്മക്ക് വരുന്ന കൊഴപ്പം ന എല്ലാം ഒരുമാതിരിപ്പെട്ട ഈ അമ്പ്രല്ലാ മോഡലില് വരുന്നതിനൊക്കെ ഒന്നാ ഒരു മാതിരി പെട്ടതിനൊക്കെ തന്നെ മെറ്റീരിയല് ഒക്കെ കൊഴപ്പൊയില്ലാ പിന്നെ പിള്ളേർക്കൊക്കെ എടുക്കുമ്പം കൊഴപ്പവില്ലാ ചെല ഫ്രോക്ക് പോലെ ഐറ്റംസ് ഒക്കെ നമ്മള് എടുക്കുമ്പോ ഇവിടെ വരുമ്പഴായിരിക്കും ലൈനിങ് ഇല്ലെന്നുള്ളത് മനസ്സിലാവുന്നത്.
ഉം ഫോട്ടോ കണ്ടിട്ട് എടുക്കുന്നതാണേലും അതങ്ങ് വിശ്വസിക്കാനും കൊറച്ച് ബുദ്ധിമുട്ടാണ് ഇന്നാലും
ആഹ് നമ്മള് വ്യൂസും നോക്കണം അല്ലെങ്കില് നമ്മള് ഉം ആൾക്കാര് എടുത്തിട്ടേക്കുന്നതും നോക്കുവാണെങ്കി ഒരു പക്ഷെ അവര് ഓപ്പൺ ചെയ്തൊക്കെ കാണിക്കുമ്പോ മനസ്സിലാവും.
ഉം
അല്ലാത്ത പക്ഷം നമ്മള് നോക്കി എടുക്കുമ്പം ചെലപ്പോ പണി കിട്ടും
ഉം ബുദ്ധിമുട്ടാണ് അത് വരുമ്പോ അങ്ങനെ
ആഹ് ചിലപ്പം വരുന്ന നമ്മള് കാണുന്ന കളറായിരിക്കില്ല വരുമ്പോ
ഉം ശരിയാ കളർ വ്യത്യാസം വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും ഓക്കെ ഇതാണല്ലോ അല്ലേ എന്തേലും പരിപാടിക്ക് അടുപ്പിച്ചിട്ടൊക്കെ ഓൺലൈനിൽ നിന്ന് എടുക്കാനാണ് കുറച്ച് റിസ്ക് ആയിട്ട് തോന്നുന്നത് ആഹ് എടുക്കുമ്പോ ല്ലേ
പിന്നെ ചില സാധനങ്ങളുടെയൊക്കെ സൈസ് വ്യത്യാസം വരും
ആഹ്
നമ്മള് പറയുന്ന സൈസ് അതാണെങ്കിലും അത് നമ്മള് നോക്കിയെടുക്കുമ്പം ഏഹ് കമ്പനി സാധനങ്ങളുടെ വ്യത്യാസം പോലെ വ്യത്യാസം വരും
മ്മ് മ്മ് ക്ലോത്തും എടയ്ക്ക് മാറാറുണ്ടല്ലേ ഓൺലൈനിൽ നിന്ന് എടുക്കുമ്പോ ആ തുണിക്ക് നമ്മള് പോയി എടുക്കുന്ന ആ ഒരു ക്വാളിറ്റി അല്ലല്ലോ ഉണ്ടാവാ
ആണോ
മ്മ്
പിന്നെ എല്ലാം ഒപ്പിക്കാൻ നമുക്ക് വീട്ടിൽ കിട്ടും അത്യാവശ്യം റേറ്റ് കുറവാണ്
മ്മ്
ഷോപ്പായ കടകളിൽ കൂടൊക്കെ കയറി ഇറങ്ങി നമ്മള് പോയി വണ്ടി വിളിച്ച് മേടിച്ച് തിക്കും തിരക്കും പെട്ട് വരുന്ന പോലല്ല സാധനം വീട്ടിൽ കിട്ടുന്ന കൊണ്ട് പിന്നെ ഒരു അമ്പത് ശതമാനം റിസ്ക്ക് കുറവുള്ളത് കൊണ്ട് പിന്നെ
ഉം
സുഖപരമായിട്ട് കാര്യങ്ങൾ നടക്കും മഴയാണെങ്കലും വെയിലാണെങ്കിലും വീടിന് മീറ്റത്ത് കിട്ടോലോ
ആഹ് അത് ശരിയാ ഒത്തിരി ഷോപ്പ് കേറി തരേണ്ടല്ലോ എല്ലം കൂടെ ഒരു സ്ഥലത്തന്നെ കിട്ടല്ലോ
ആഹ് പിന്നെ മറ്റു വിശേഷങ്ങളൊക്കെ
പിന്നെ അങ്ങനെ പോവുന്നു
ഇനിയിപ്പ യാത്രകളൊക്കെ എവിടെലും എന്തേലും ഉണ്ടോ
ഇല്ല ഇനിയിപ്പോ സ്കൂള് തുറക്കാറായല്ലോ അപ്പം ഇനിയിപ്പോ അതിന്റെ മോളിലാണ് എല്ലാരും ഇപ്പൊ ഈ അടുത്ത് വയനാട് വരെ പോയാരുന്നു
ആഹ്
ഉം അവിടെ എല്ലാരും കൂടെ ഫാമിലി എല്ലാരും കൂടെ ഒരുമിച്ച് പോയതാരുന്നു ഫാമിലി ട്രിപ്പ് പോലെ
ഉം ഉം ഉം അ എന്താണ് ഞങ്ങള് ട്രിപ്പ് പോക്ക് ഞാൻ പറഞ്ഞല്ലോ പിള്ളേരെ
ആഹ് ആഹ് ശരിയാ
ഉം. പിള്ളാര് കൊർച് ച്ചും കൂടെ ഒന്ന് വലുതായി കഴിഞ്ഞഴിഞ്ഞാല് പോവാറുന്നല്ലേ
നമുക്കെല്ലാം ശരിയാണെങ്കിൽ പിള്ളേരൊന്ന് അത്യാവശം അറിവാവണം
ഉം
അല്ലാതെ നമുക്ക് എല്ലാ കാര്യങ്ങളും പാടാണ്
ഉം.
പിന്നെ
ചേച്ചി വീട്ടിൽ പോയാരുന്നോ
ഞാൻ വീട്ടിലൊക്കെ പോയി വീട്ടിന് എന്റെ എനിക്ക് അത്ര വല്യ ദൂര ഇല്ല അപ്പതുകൊണ്ട് ആ ഒത്തിരി അടുത്തൊന്നും പറയാൻ പറ്റില്ലെന്നാ ആ ദൂരം ഇല്ല. നമുക്ക്ങ്ങനെ പോയി വരാവുന്ന ഒരു റിയാണ്
ആഹ് അങ്ങനെ ഇന്ന് പോവുന്നുണ്ടോ
ഇന്ന് ഇനിയിപ്പം പോക്ക് കറിവക്കാനൊക്കെ നേരത്തേക്ക് കിട്ടുവായിരുന്നെങ്കില് എന്തേലുമൊക്കെയന്ന് നോക്കിപ്പറക്കിപോയേനെ പക്ഷെ ഇതിപ്പം ഒന്നും നടക്കാത്തത് കൊണ്ട്
പോകത്തില്ലായിരിക്കുംല്ലേ
പോക്ക് വളരെ അ കാലാവസ്ഥയാണ് നമ്മുടെ പ്രശ്നം കാലാവസ്ഥ സ്ഥ നോക്കിയിട്ട് ചിലപ്പം പോവുവോ വേണ്ടയോ ഇല്ലയോ ന്നുള്ളതൊക്കെ തീരുമാനത്തി വരും
ആഹ് കാലാവസ്ഥ തീരുമാനിക്കുന്നത് പോലെയാണെന്നല്ലേ
കാലാവസ്ഥയ ഇപ്പം തൽക്കാലം ഞങ്ങടെ കാര്യങ്ങള് ഇപ്പ ഇവിടെ തീരുമാനിക്കുന്ന
ഉം മഴ തൊടങ്ങി കഴിഞ്ഞാൽ അതാണല്ലോ
ആഹ് എന്നാച്ച ഇവരെയും കൊണ്ട് പോകണ്ടത് കൊണ്ട് നമുക്ക് അതൊരു ഭയങ്കര ഒരു ഒരു ഒരു ബുദ്ധിമുട്ടാണത്. ഉം.
ഉം.
പിന്നെ അവിടെ നിങ്ങക് പിന്നെങ്ങനെ നോക്കാൻ ഉള്ള ഒന്നും ഇല്ലല്ലോ ആര്
ഇല്ല ല്ല ഇവിടെഎല്ലാരും ഒരു ഇത്തിരി ഇതായതാ വൽതാ. അപ്പൊ പിന്നെ പോവാനും വരാനൊക്കെ ഉം' ഉം.
പിന്നെ കഴി ച്ചാരുന്നോ കാപ്പി കുടിച്ചായിരുന്നോ ഓക്കെ ശരിഎന്നാ ഓ ഓ ആയിക്കോട്ടെ പൊന്നു